ആഹ് ആഹ് ഞാൻ ഒരു കാര്യം ചോദിക്കാനാ വിളിച്ചേ ഈ ഒണക്കമീനും ആ ചക്കകുരും കൂടെട്ട് കറിവെക്കത്തില്ലായിരുന്നോ?
ആഹ് കറിയും വെക്ക അത് നമ്മള് മീൻകറി വെക്കുന്നോണം എല്ലാം അരിക്കണം മല്ലി പൊടി മുളോ പൊടിയും എല്ലാം എന്നിട്ട് പിന്നെ ചക്കക്കുരുവും ഒണക്ക മീനും വാഴക്കയും എന്താ വേണേൽ ഇടാൻ പച്ചമുളകും എല്ലാം കൂടെ
മ്മ്
പുളിയാണെങ്കിൽ ഇലിമ്പ് പുളിയാണെങ്കിൽ അങ്ങനെ അത് ഇടാം അല്ലെ മാങ്ങ ഇടാം പുളിക്ക് എന്നിട്ട് മറ്റേ കറിക്ക് അരക്ക തോണണം എല്ലാം അരച്ചു കലക്കി പഴച്ച് കാണാം
ഓഹ് അത്രേ ഉള്ളൂ അപ്പൊ ഈ മെഴുക്ക് വ മെഴുക്ക് വരട്ടിയോ
മെഴുക്ക് വരട്ടി ചക്കക്കുരു വേവിക്കണം ചക്കക്കുരു എന്ത് കൊറ ച്ച് വെന്തു വരുമ്പൊ ഈ ഒണക്കമീനൊണ്ടെല്ലോ നല്ലോണം കഴുകി വൃത്തിയാക്കി മുള്ളല്ലാം കളഞ്ഞ് കൊച്ചുങ്ങക്ക് കൊടുക്കാതെ എഹ് ഇർത്തിടണം അതിനാത്ത്
ഓഹ് ഓഹ് ഓഹ്
എന്നിട്ട് നമ്മള് തോരന് അരക്കത്തില്ലയോ
ആഹ്
ആ ഓരനരക്കുന്ന അരപ്പ് അയ്നാത്തിട്ടണം പച്ചമൊളവും മ ആഹ് എന്നിട്ട് കടു വറ്ക്കണം ഉച്ചക്കക്ക് നല്ല രസവ നല്ല മണവുനൊര് പ്രത്യേക രുചിയുവ
ഉം
കനം കൊറച്ചിങ്ങന അരിയണം ചക്കക്കുരു
ആഹ്
ഇച്ചിരി ഈ പാടയോടിരിക്കു‌ന്ന ഒര്സൈസ് പൊട്ട് ചക്കക്കുരു ഒണ്ടല്ലോ അത് നല്ലതാ ഇയിനി വെന്തലിഞ്ഞു പോകാത്തെ
ആഹ് ആഹ് ആഹ്
അതാവുമ്പ നമ്മ‌ക്കിങ്ങന നല്ലോണം കുരുകുരാന്ന് അരിയാൻ പ റ്റുവല്ലൊ ആഹ് അതിങ്ങന തോരൻ വെയ്ക്കണം നല്ലതാ മീൻ ഒണക്ക മീൻ മുള്ളല്ലാം കളഞ്ഞിട്ട് പിന്ന ഒണ ക്ക ചൂടയാന്നെങ്കി മുള്ളൊന്നും കളയണ്ട പൊടിച്ചൂട ഒണ്ടല്ലോ അത് കഴുകി വൃത്തിയാക്കിട്ടാതി അത് നല്ലോണം ചൂട് വെള്ളം ഒഴിച്ചേച്ച് ഇച്ചി ഉപ്പക്ക ഇട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളം പിഴിഞ്ഞ് ചക്ക കുരു വെന്ത് വരുമ്പ അതിനാത്തോട്ടങ്ങിടണം എന്നട്ട് എല്ലാ കറിക്കൂട്ടും അരച്ച് തോരന് അരക്കുന്ന അരച്ചിട്ട്
ഉം
എളക്കി കടു വറ്ക്കണം അപ്പൊ നല്ല പ്രത്യേക രുചിയാ അതിന് ഒരു മാറ്റം വരും
ആണല്ലേ
ക്കകുരു തിന്നാത്തോരും തിന്നും
അത് ശെരിയാ ഒണക്കമീന്റ ഒരു പ്രത്യേക മണവും ഉം ഇന്നിവിട ഒണക്കമീനൊണ്ട് ഒണക്കമീൻ വറത്ത് ചോറിന് അതും ഒണ്ടായിരുന്ന് അത് പറഞ്ഞില്ല മറ
ഉം ഇന്നവിട ഓരോര്ത്തര് ഇങ്ങന കൊണ്ട് വരും മാറിമാറി പല സൈസ്
ആന്നോ വിവിധതരം ടേസ്റ്റുകള് കഴിക്കാലോ
അത്കൊണ്ട് ഒത്തിരി സൈസ് ആഹാരങ്ങള് കഴിക്കാം ഞങ്ങള് അഞ്ചാറ് പേര് ആറ് പേരങ്ങാണ്ടാ ഒന്നവര വീട്ടില്
ഓഹ്
അഹ് അഹ് അഹ്
പെന്നെ പിന്നെ അമ്മേടെ നാട്ടിലെ വിശേഷങ്ങളൊക്ക പറ
നാട്ടിലോ ഓഹ് ഞണ്ടിന പിടിക്കുന്നയാണോ
ആഹ് പണ്ട് ഞണ്ടിനെ പിടിക്കാൻ പോകുന്ന കഥയൊക്ക പറയുവാരുന്ന്
പണ്ട് ഞങ്ങള് ശനിയും ഞായറും അവധിയൊള്ള ദെവസം പിന്നെ ഈ മീന്റെ തല എല്ലാം എടുത്ത് വെക്കും
ഊംഉം.
മീന്തലയെല്ലാം എടുത്ത് വെച്ചിട്ട് വല വെച്ച് കോരിയുണ്ടാക്കും ഈ മീൻ പോരുന്ന സൈസ് വഴ വട്ടത്തി റൗ ണ്ടിലാര് കമ്പി വളച്ചിട്ട് അയിന് വല കീപ്പോട്ട് ഇങ്ങനെ തൂങ്ങി കെടകക്കെത്തക്ക വണ്ണം വെച്ച് ഒര് കമ്പ് നീളത്തി വെക്കും. എന്നിട്ട് പിന്നയ്ൻ്റെ മീന്തലയൊണ്ട് കയറിൻ്റെ തല. ഒരു കമ്പ് എടുത്തിട്ട് അയിൻ്റെ തലപ്പത്ത് കമ്പിന്റ തലപ്പത്ത് കയറ് കെട്ടും.
ഓഹ്.
കയറിൻ്റെ അറ്റത്ത് മീന്തല കെട്ടും.
ഓഹ്.
ഇന്നട്ട് ദൂരോട്ട് ഇങ്ങനെ ഇട്ടിട്ട് അല്ലാതെ ചൂണ്ടയിട്ടും പിടിക്കാ. ഞങ്ങൾ പിന്നെ എളുപ്പ പണി ചൂണ്ടയും ടങ്കീസ് ഒന്നും മേടിക്കാൻ പോവത്തില്ല. കയറുണ്ടല്ലോ അവിടെ ഇഷ്ടം പോലെ കയറ് വിരിപ്പ്.
ആഹ്.
അതുകൊണ്ട് കയറെല്ലാവരും എടുത്ത് ഇങ്ങനെ കമ്പേയി കെട്ടിയിട്ട് ഈ ഈ ആ കല്ല് വെച്ച് ഇങ്ങനെ അടുക്കുണ്ട്. അരിവിന് കായത്ത് അരിവിന് അവിടെ ഇങ്ങനെ കുത്തി വെക്കും. അപ്പം ഞണ്ട് പിട് ഇങ്ങനെ നേരത്തെ കമ്പും എല്ലാത്തിലും ആക്കി ഇട്ടിട്ട് കുത്തി വെച്ചിട്ട് എല്ലാരൂടെ അവിടെ ഇരിക്കും. അപ്പൊ ഞണ്ട് പിടിക്കുന്നവ്ടെ ഞണ്ട് അയ്ല് വന്ന് പിടിക്കുന്ന ഉടനെ ഈ വലിയും കയറങ്. ട്ടപ്പോന്നും ഇങ്ങനെ അങ്ങോട്ടങ് വലി
ഉം.
നമുക്ക് മനസ്സിലാവും ഞണ്ട് പിടിച്ചിട്ടുണ്ട്. അന്നേരം അങ്ങോട്ട് കമ്പ് ഇങ്ങനെ ഊരിട്ട് പത്ക്കെ ഇല്ലെ അയാളില്ലാം മേഞ്ഞ് തൂങ്ങി കിടക്കുവല്ലിയോ.
ആഹ്.
മീന് ന് ഇങ്ങനെ ഞണ്ട് തൂങ്ങി തൂങ്ങി ഇഞ്ഞ് വരും. വെള്ളത്തിക്കൂടെ പതുക്കെ വലി ച്ച് വെള്ളത്തിന്റെ മീ തേ നമ്മക്ക് കോരാൻ തക്കോണം വരും ന്നുടനെ ഇല്ലെ വലക്ക്യകത്ത് കോരി കരക്കിടും. പാത്രം കൊണ്ടുവെച്ചേ ഞങ്ങൾ പാത്രത്തിലോട്ട് അങ്ങിടത്തേ ഉള്ളൂ. ജീവന ത്തെ അടച്ചു വെക്കും ന്നട്ട്. അടച്ച് ആങ്ങനെ ഒരു ക ഒരു കലം ഞണ്ട് പിടിച്ചോട്ടേ വീട്ടിലോട്ട് പോവത്തൊള്ളു വൈകിട്ട്.
പിന്നല്ല.
ഇപ്പഴാണെങ്കി ഞങ്ങടെ കൊച്ചണ്ണന് ഞാനും കൂടാ പോവുന്നേ. അയാൾക്ക എനിക്കാന്നേ അന്ന് ഞാൻ ചെറുതല്ല്യോ.
ഓഹ് ഓ
ഇയാളും ചെറുതാണ് നീള ഒന്നുല്യ ഇയാക്കൊന്നും. അപ്പൊ ഞണ്ട് കോരുന്നത് ഞാനല്ല. അയാള് ചൂണ്ട ഇങ്ങനെ വലിച്ചു പിടിച്ചോണ്ടിരിക്കും. പിടിച്ച് വരുമ്പോ ഞാൻ ചെലപ്പയ്ല് കോരി വെച്ച് ഇടിച്ചങ്ങ് പോവും ഞണ്ടങ്ങ് പോവും.
അയ്യോ വഴക്ക് പറയും ഉം ഉം.
ഭയങ്കര വഴക്കോ നിന്ന് നിനക്ക നീ കോരിയാ ഇങ്ങനാണോടി ഞണ്ടിനെ കോരുന്നേന്നും ചോയ്ച്ചങ്ങ് വഴക്ക് തൊടങ്ങും. ഞാൻ പറയും ഇയാള് ഞണ്ടും കുന്തോം ദാ കടക്ക്ന്ന് ഞാനങ്ങ് പോവും.
പിന്നെ ഇയാള് തന്നെ കോരും. പിന്നെ ഓരോട് പറയും കൊണ്ട് വന്നിട്ട് പറയും ഇന്ന് ഇവക്ക് ഞണ്ട് കൊട് ക്കര്ത് അതെന്താടാ അവള് ഞണ്ട് എല്ലാത്തിനെം ഇടീച്ച് കളഞ്ഞിട്ട് പോരുന്നതാ. രണ്ട് അവളോടൊന്ന് ഞണ്ട് കോരാൻ പറയുമ്പ അവൾ ഞണ്ട്നെ ഇടിച്ച് തെറ്പ്പിച്ച് അങ്ങോട്ടിടും രണ്ട് തിരിച്ചോടും
ഉം
ഓഹ്
ഞണ്ടിനെ വെക്കുവാരുന്നു ഞണ്ടിനെ പിടിക്കാനാണോ ഞണ്ടിനെ രക്ഷപ്പെടുത്താനാന്നോ വന്ന
അവള് രക്ഷപപ്പെടുത്താനാ വരുന്നത് അതുകണ്ട് ഇവക്ക് ഞണ്ട് കൊടുക്കണ്ട പിന്നാന്നുണ്ടെങ്കിൽ അതല്ലാം ഞണ്ട് കൊണ്ട് ശനിയാഴ് ച പിടിച്ച് കലത്തിടച്ച് വീട്ടിൽ കൊണ്ട് പോകും രാത്രി ആവുമ്മ ഞണ്ട് തട്ട കളഞ്ഞ് കാല പുറത്ത് വച്ചേന്ന അടപ്പും തട്ടി കളഞ്ഞിട്ട് ഞണ്ട് കായലിലോട്ട് ഓടും സൗണ്ട് കേൾക്കുമ്പോ ഞങ്ങക്ക് മന സിലാവും ഞങ്ങൾ പൊറകെ പോയി കായലിൻ്റെ അടുത്ത് വെച്ചക്കെ ഞണ്ട്നെ ഞങ്ങൾ പിടി
ഉം ഹും
തീരിച്ചു ഞങ്ങൾ ഞണ്ടിനെ കൊണ്ടു പോവും കലത്തില് ട്ടിരിക്കും ഞണ്ടിനെ ഞങ്ങള് വിടത്തില്ല
ഉം
എന്തുമീണ്ടി ഞണ്ട് പിടിച്ച് പിന്നെ ഒരു ദിവസം അന്ന് രാവിലെ ഞാനാ ആ കായലുവാരത്തിലോട്ട് ചെന്നപ്പോ ഒണ്ട് ഭയങ്കര നൊരൂ ഞണ്ടിരിക്കുന്നു
ഒയ്യോ
ഓ അ ഞണ്ടാ നമ്മൾ ജീവിതത്തിൽ ഇതുവരെ ഇനിയൊട്ടും ആരും കാണാത്തൂല്ല അത്രക്ക് ഭയങ്കര ഞണ്ടാ ഓ അതിന കാലക്ക ഒന്ന് കാണണം സോണി അന്ന് ഫോണ് ഒന്നും ഇല്ലേല്ലേ ഫോട്ടോ എടുത്ത് വെച്ചാ ഞണ്ടിനെ ഞമ്മക്ക് പൊറത്ത് പ്രേദർശിപ്പിക്കരുന്നു
ഉം
നമ്മടെ ഇപ്പൊ ഈ ടേബിൾ ഫാൻ ഒണ്ട് ഈ ഫാന് ഒണ്ടല്ല ശരി അത്രയും വലുപ്പം ഒണ്ട് ഞണ്ടിന്
ആന്നോ ആവോ
എന്നിട്ട് രണ്ട് കാല് ഓ മുട്ടൻ കാല് വെച്ചാ അമ്മയാന്നെങ്കിൽ അത് എന്തോ തടിടെ പൊറത്ത് തു വെച്ചാ വെട്ടിയത് കാല് വെട്ടി ഇങ്ങനെ തുണ്ട് എന്നിട്ട് ആ ഞണ്ടിന്റെ പൊറത്ത് എല്ലാം പിന്നെ കക്കാത്തോടും മുനിങ്ങ മുനിങ്ങ എന്തല്ല മുനിങ്ങ എറച്ചി ഞങ്ങള് പറയണത് മുനിങ്ങ എറച്ചിനാ കല്ലുമേക്കക്ക അത് അതെല്ലാം അയിനാത്ത് അങ്ങ് പിടിച്ച് ശംഖു എല്ലാം പിടിച്ച് അങ്ങ് വേളഞ്ഞ് മോചി കടിച്ച് നെയ്യും ച ഒ നെയ്യോക്കെ എന്തുവായിരുന്നു കൊച്ചക്കായി കൊച്ചക്കായി കൊച്ചോണേലും കൂടും വല്യ പ്ലാവല കുത്തുന്ന കമ്പി ഒണ്ട് ഞങ്ങളുടെ വീട്ടില് നല്ല മൂർച്ച ഒള്ള കമ്പ ഒണ്ട് വലുത് ഇത് അതുകൊ വന്ന് രണ്ടു പേരൂടെ കായലിൽ ഇറങ്ങി കമ്പി വെച്ച് കുത്തി അല്ല ഇടിച്ചു താത്തി കല്ലെടുത്ത് വെച്ച് കമ്പി വെച്ച് എന്നട്ട് രണ്ടു പേര് കൂടെ പൊക്കി എടുത്തു അല്ലാതെ എന്ന കടിക്കോ എന്നുള്ള പേടി ഭയങ്കര ഞണ്ട് അല്ലേ
ആ ആഹ ശരിയാ
അങ്ങനെ എടുത്ത് കൊണ്ട് വന്ന് അയോ എന്റെ ദൈവമേ ഇപ്പഴും എന്റെ കണ്ണില ആ ഞണ്ടിന്റെ ആ രൂപ ഒണ്ട്
ഉം ഉം
അത്ര ഭയങ്കര ഞണ്ടായിരിന്ന്
ഉം കളറ് എന്തുവായിരുന്നു അയിന്റെ നറം എന്തുവായിരുന്നു
കറുപ്പ് കളറായിരുന്നു പള്ള വെളുപ്പും കറുത്ത് അങ്ങ് പൊറം എല്ലാം അങ്ങ് കറുത്ത് വെള്ള ശംഖും കക്കയും എല്ലാം പിടി ക്കുവാ ബാ ബാക്ക് ആണെങ്കിൽ ഒരു സൈസ് എള ചൊപ്പും കളറ് അങ്ങ് വെളഞ്ഞി മുരുക്കടിച്ച്ല്ലേര്ന്നു
ചാവാറങ്ങാണ്ട് അയപ്പോ വന്നേയി
വന്ന് കരക്കടിഞ്ഞു വന്നിരുന്നത ചത്തില്ല
ആഹ് ജീവന-
ജീവനുണ്ടായിരുന്നു ഇയാക്ക് പക്ഷേ അനങ്ങാനും പെനങ്ങാനും വയ്യ എങ്ങനെയോ വന്നതാ അവട മെരേ അത്
ട്ടില്ലി എല്ലാംക്കൂടെ
ആഹ് ഭയങ്കര വെയിറ്റ് കാലനങ്ങ്ന്നെണ്ടാ അമ്മളിക്കും അമ്മളായാരിക്കും വല്ല്യരു കല്ലിരിക്കുന്നോണ്ടെന്ന് തോന്നും മു ത്തം കരിങ്കല്ല് കരിങ്കല്ലാ അവിട്ത്തെ അടുക്കിങ്ങനെ കെ ട്ടിരിക്കുന്നേല്ല വല്ല്യ കല്ല് വെച്ചെ പാറക്കല്ലല്ല വേറൊര് സൈസ് കല്ല അയ്ങ്ങനെ വലുത് വെച്ച ഈ അടുക്ക് കെട്ടി വെച്ചേക്കു
ആഹ് ആഹ് ആഹ്
അഹ് ക്കല്ലാ ആഹ് ക്കല്ലായിരിക്ക്യൂന്ന് ആദ്യം വിയാര്ച്ച് ഓഹ് ഞാനന്നേരം അവിടെക്കെടന്ന് യ്യോ കൊച്ചൊക്കെ കൊച്ചണ്ണ ഓടിവായോ ഞണ്ടിരിക്കി എന്തുവാടി എന്തുവാടി ഞാം പറഞ്ഞു ഭയങ്കരം ഞെണ്ടിരിക്കുന്നു ആനയുടെ അത്രയുള്ള ഞണ്ട് അന്നെല്ലാരും ഉണ്ട് കേട്ടോ ഞങ്ങളങ്ങൈ അച്ഛന എല്ലാരും ചെയ് ച്ചൈ മാമനും ഒക്കെ ഉണ്ടേടെ
ഉ ഉം
ഞങ്ങളഞ്ച് അഞ്ച് മക്കളും അമ്മയും അച്ചനും മാമനും വേനി ഞങ്ങളുണ്ട് ഒരു കുടുംബത്ത് കഴിക്ക രണ്ടോസങ്ങ് കഴിക്കുവായിരുന്നു പിന്നെ ഒത്തിരി അയ്ന്റെ മാംസൊട്ത്തങ്ങ് തോരം വെച്ച്.
ഉം
എറച്ചെല്ലാം പൊഴിഞ്ഞറച്ചി പ്രത്യേകൊടുത്ത് ഒരുരിമ്പേട്ടിന്നെറച്ചങ്ങ് തോരം വെച്ച്.
ഉം ഉം ഉം നിങ്ങക്ക് വിധിച്ചയാര്ന്നത്.
ആഹ് ഞക്ക് വേദിച്ച എന്നാ തഴെ കാല് അമാരത്ത് താമസിക്കുന്ന ഒരുപാട് പേരുണ്ടേ അവരാരും കണ്ടില്ല്യ ഞങ്ങടെ ആ ഭാഗത്താത് വീടൊന്നും ഇല്ലാത്ത ഭാഗാവിടെ
ആഹ്
ഞങ്ങടെ ഭാഗത്ത് നേരെ താഴെ പുറത്താതി ഇപ്പം പക്ഷെ പക്ഷേ അവിടെങ്ങും ചെന്നാ നമുക്ക് മനസ്സിലാവത്തില്ല. അവിടാന്ന് പോലും പറയത്തില്ല. മാറി ഞങ്ങള് താമസി സിക്കുന്നടത്തെല്ലാം ഇപ്പൊ ഞങ്ങടെ പടിഞ്ഞാറെ പൊറത്താണ് ഇങ്ങനെ വസ്തു വെറുതെയങ്ങ് കിടക്കുവായിരുന്നു ഒത്തിരി ഏക്കർ. ഇപ്പൊ അവിടെല്ലാം വീടായി ഏതാ എന്തുവാന്നൊന്നും അറിയാൻ വയ്യ പിന്നെ കായലോട്ടെറങ്ങുന്നെടുത്തൊക്കെ ഓരോത്തരു വസ്തു വേടിച്ചവ്ടെ ക്കെ അങ്ങ് മുള്ളു വേലിയിട്ട് കാലിവാരിത്തോട്ട് പോകാനൊക്കുന്നില്ല ഇന്നാളൊ അമ്പലത്തിൽ പോയപ്പോ അവടെ പോയട്ട് ഒന്നും അറിയാൻ വയ്യ
മ്മ്
അപ്പൊന്നും മീൻ കണ്ടൂന്നും ഇല്ലടങ്ങും എല്ലാരും എല്ലാരും കട മീൻ മേടിച്ചാ തിന്നുന്നെ
മ്മ്
അന്നത്തെ പോലൊന്നും ഇല്ല ഇപ്പം എല്ലാന്ന പൊറ ത്തോട്ട് പോവ അവിടെങ്ങും കിട്ടുന്നില്ല അവിടെള്ളോർക്കൊന്നും കിട്ടുന്നില്ല
ആഹ് ഉം എന്നാ ശെരിയമ്മേയ്ന്നാ ഉം ഉം ആഹ് പിന്നെ വിളിക്കാ ഞാൻ
മ്മ്